ഓഹ് ഹലോ ഹലോ ഹലോ
ആ
എന്തൊക്കെയുണ്ട് വർത്താനോം ഉം കേൾക്കുന്നുണ്ട്
അവടെ ഫുഡൊകയിച്ചോ
ഫുഡ് കഴിച്ചിട്ടില്ലാ കഴിച്ചിട്ടില്ലാ
ആ ആ ആ
ഇവിടെ റെയ്ഞ്ച് റേഞ്ച് പ്രശ്നണ്ട് കേക്നില്ല
ഉം എടക്ക് കേക്കണ്ട് എടക്ക് കേക്കണില്ല
ആ അതാ അവിത്തെ പ്രശ്നേ ആ ആ ഇപ്പൊ കേക്കണ്ട്
മ്
മ്‌ മ്
ഏ താ സിം
പിന്നെ എന്തൊക്ക എന്റെ വി ഐ
ഉം വി ഐക്ക് ചെലോടുത്തൂനിന്ന് കിട്ടൂല
ആ
ചിലോടത്തീന്ന് നല്ലോമ് കിട്ടു ഇവിടുന്ന് നല്ലോ മ് കിട്ടൂട്ടോ
ആ ആ ആ
പിന്നെന്താ വർത്താനൊക്കെ
ഒക്കെ നല്ല വർത്താനം
ആ ഉം
വെക്കേഷൻ എടുക്കങ്കിലും പോയിനോ?
വെക്കേഷൻല് അപ്പ അറ അങ്ങനെ വെക്കേഷൻ അല്ലതെ ഞങ്ങള് പൊതുവേ അങ്ങനെ പോവല് ണ്ട് വെക്കേഷൻ ആയിട്ടല്ലാ
ഫാമിലി ആയിട്ട് കൂടീനോ എവിടെങ്കിലും?
ആ ഇപ്പന്നാള് അടുത്ത് ഞങ്ങള് ചാലിയത്ത് പോയിനു മ്മന്റെ അസ്ബന്റിന്റെ മ്മാന്റെ ഫാമിലി എല്ലാരും കൂടി
ഉം
നമ്മള് ഷൽ നന്നാക്കീനല്ലോ
ട്ടാലിയ
ആ ച്ചാൽ കോഴിക്കോട്
ഏഹ്
ഔ ഫറൂക്ക് കുറച്ചു കഴിയണം
ഏ എങ്ങനെ ഉണ്ടായ്ൻ പോയപ്പം എക്സ്പീരിയൻസ്?
ഏഹ്
പോയല്ല എക്സ്പീരിയൻസ് എങ്ങനെണ്ട്?
ഇപ്രാവശ്യ ത്തെ ഭയങ്കര ബോറായിൻ കാരണം ബോയ്സ് ള്ള എല്ലാവാരും ഫുട്ബോൾ കളിമ്മെ പോയി
ഉം ഉം
ഫുട്ബോൾ വി ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയത് കൊണ്ട്
അതെ
ഉം എല്ലാവാരും പ്പോ സംസാരിക്കാ കസിൻസിലൊക്കെ ച സംസാരിക്ക ടൈം കിട്ടിയില്ല പിന്നെ ഞങ്ങളോടെ എത്തിയപ്പത്തന്നെ രാത്രി അല്ല വൈകുന്നേരം ഒരു അഞ്ചുമണിയൊക്കെ ആവുമ്പോളാണ് ഉണ്ടാവണ തന്നെ
പോക്കൊ
ആ പോക്ക് പിന്നെരു ആറര ഒക്കെ ആയപ്പ ഞങ്ങള് പോയി അവിടെത്തെപ്പം എട്ട് മണി എട്ട് എട്ടരക്കായിണ്ടാകും പിന്നീട് കുറച്ച് കുത്തിരുന്ന് അങ്ങട്ട് നടന്നു ഇങ്ങ്
അവിടെ മീന് വാങ്ങീനോ ചാലിയത്ത് ന്ന് അവിടെ മീൻണ്ടാവല്ലോ ചാലിയം
അല്ല മീനിന്റെ ഏരിയൊക്കെ ഞങ്ങള് പോയില്ല ബേപ്പൂര്
ആ
ബേപ്പൂരും ശാലും അപ്പുറപ്പുറ ആയിട്ട് നിൽക്കുന്ന സ്ഥലുണ്ട് അങ്ങനട്ട് ഞങ്ങൾ പോയെ
ചെിലേലു വാങ്ങിന്നൊക്കെ കേക്കാ അതുകൊണ്ട് ചോയിച്ചാ ബേപ്പൂർക്ക് ഒഴിനിയോ
ബേപ്പൂര് ക്ക് പോയിട്ടില്ല അന്ന് ഞങ്ങൾ ചാലിയത്ത് ക്കാ പോയെ അന്ന് ഉം ആ ബേപ്പൂർക്ക് പോവേണ്ട്
ഉം അവിടെ എങ്ങനെ
ആ ഔട്ട് ഇതേപോലത്തെന്നാണ് അവിടെ മീന്റെ ഏരിയ വേറെ സ്ഥലത്താ തോന്നുണ് ണ്ട് അതായത് ബീച്ചിന്റെ കുറേ അതൊരു വേറെ ഏരിയയിലാണ് മീൻ വിൽക്കുന്നത്
ഉം ഉം അവിടെ രസാണല്ലോ
ഉം കോഴിക്കോടും ഏറ്റവും വൈബ് കോഴിക്കോട് അധികം ആൾക്കാര് ഇള്ളത് ഏത് നട്ടപാതിക്ക് ചെന്നാലും കോഴിക്കോട് ആൾക്കാരുണ്ടാവും.
ആ
ഉം ഉം എപ്പ ചെന്നാലും ബേപ്പൂർ. ക്കും ഒക്കെ പോവേണ്ടട്ടോ പക്ഷെ മെയിന് കോഴിക്കോടാണ്.
കോയിക്കോട് ബീച്ചോ.
ആ. അ എന്താ വെച്ചാല് അവിടെ എപ്പ പോയാല് എങ്ങനെ എത്ര നേരം വെയ്കിയാലും അവിടെ ആൾക്കാര് ഉണ്ടാവും.
പേടിച്ചണ്ട.
പേടിച്ചണ്ട, ഏത് ടൈമിൽ പോയാലും എപ്പം പോയാലും ഭയങ്കര സുരക്ഷിതത്വണ് അവിടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരന്നെ ഭയങ്കര പക്ഷെങ്ങനെ കമ്പയറ് ശ്രദ്ധിക്കുക. ഇതിൻ്റെ വെടയിൽ കുറേ മുന്നേ ഞങ്ങൾ പോയിനി കോഴിക്കോട്ക്ക്. അന്നിപ്പ എന്ത് ഇന്തോ ഒരു പരിപാടിയാണ് നടക്ക്ണ്ട് തോന്നണ്ടങ്ങിട്ട് ഏതോരു കുട്ടി. പിന്നെ കാ കുട്ടിണ്ട് വഴി തെറ്റാണ്ട് വന്ന് ആകെ ന്നോളോ ൾച്ച് ലാസ്റ്റ് പിന്നെ. അവിടുത്തെ പോലീസ് പോലീസുകാരുണ്ടാവുലെ ലൈറ്റങ്ങളുടെ അടുത്തൊണ്ടായാക്കി.
ഏ
ഉം അത് മൂന്ന് വയസ്സ് കഴിട്ടുള്ളു ആ കുട്ടിക്ക് ന്റെ മോനൊക്കെ പ്രായം കണ്ടപ്പോ തന്നെ എനിക്ക് ആകെ എന്തോ. ന്തോ പോലായി.
ഉം
അത് ഇതേപോലെ തന്നെ എവിടുന്നക്കെ കൈയിട്ട് സാൻ മാറി വന്നതാണ് അതിന്റെ ഉമ്മി ബാപ്പിഞ്ഞ. അപ്പറെ സെക്ഷന് ഇവിടെ ബേപ്പൂരി കോഴിക്കോട് നേരന്ന് ഇങ്ങനെ കിടക്കല്ലേ തല മുതൽ ആ തല വരെ. ആൾക്കാരോണ്ടാണേ അന്നാണെ കണ്ണും കാണ്ണില്ല ആ കുട്ട് എവിടെല്ലിയ തപ്പ്ണെ അയ്ന്റെ ഇമ്മാനിം ബാപ്പാനിം ലാസ്റ്റ് ഞാ പോലീസിന്റെ അട്ത്തണ്ട് ഏ പ്പിഷീന് പിന്നെ എന്ത് ആയെ അറില ട്ടോ.
പിന്നെ അനാഞ്ചിയും വേടാനും. വന്നില്ലേനെ കോഴിക്കോട് അന്ന് പോയിനോ.
ഏഹ് അന്ന് ഒന്നൊക്കെ പോവാൻ ഭയക്കര ബ്ലോക്കല്ലേ. എങ്ങനെ പി, ഏ അന്നും പോയിട്ടില്ല. ആ എങ്ങനെണ് നിക്കാനൊക്കെ സ് ക്ഷെ അവിടെ അന്നന്നെ കൊറെ കുട്ടിയളെ കാണാതായിണല്ലോ.
ആ
അ പറഞ്ഞ് കേട്ട്ണ്. കൊറെ കുട്ടിളെ കാണാതായി ങ്. അങ്ങനെ ലൈവ് കണ്ടിനി അയിന് ലൈവ് ഉണ്ടായിനല്ലോ. ഉം
വേടനങ്ങിനി ഹനാൻഷനെ ക ഇല്ല നാൻഷാ വേം വന്ന് പോയിന്നൊക്കെ പറയണേട്ടു.
ഏ അല്ലല്ലോ കൊറെ നേരക്കെ ഉണ്ടായിനല്ലോ.
ഞാ ഇൻ ഞാന് ഏഴണിക്ക് അവിടെത്തിണു
ഏ ആയ് തുടങ്ങ്ണതെന്നെ ആറ് മണിയൊക്കെ ആകുമ്പോ അല്ലേ. പിന്നെങ്ങനെ ഏഴ് മണിക്കെ പോവാ.
അറിയില്ല, ന്നാലേ അവിടന്ന് പോയിക്ക്ണ്.
ആ
വേടൻ വന്ന്.
ഉം ശോ അയിനി പിന്നെ ടോവിനോയും. ഓലൊക്കന്ന് അയി പോയിനോ?
ഏഏ
ആഹ അതിരടി സിനിമയില്
ഏ ഏ ഞാൻ പോയിട്ടില്ല
ആ
ഞാൻ അറിഞ്ഞിട്ടില്ലേ ഇപ്പ പറഞ്ഞപ്പെ ഞാൻ അറിഞ്ഞത്
ഏ വല്യ പരിപാടിഞ്ഞെണ് ആ മറ്റേ ബീച്ചിന്റെ നടോന്നൊക്കെ പടക്കം പൊട്ടീനതുആരെ
ഏ അതല്ലാ അന്നനെ പോയിന്നന്നെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ആൾക്കാര്ടയ്നു
ആ
ഭയങ്കര തിരക്കൈന് പോലീസും പട്ടാള ഒക്കെ ഇണ്ടായിനി
ആഹ് അ അഞാ കൊറെേ കുടിയോളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞണ്ടെ വിളിച്ച് അതിരടിന്റെ അന്നും അങ്ങനെന്നെ കൊറേ കുടിയോളെ കാണാലൃആയിനി എത്രയൊക്കെ പഠിച്ചല് മനുഷ്യന്മാര് മണ്ട്ണ്ടല്ലോ
ഇങ്ങനത്തെക്കെ ഇതൊക്കെ കാണാൻ
അല്ലെ പിന്നെ കുട്ടിയോളെകെ ഉണ്ടെങ്കിൽ കുട്ടിയോളെ കൊണ്ടോവാതെ പോകും ഇതൊക്കെ എത്ത എടേന്നൊക്കെ പോയ അ ടുക്കണം അല്ലെങ്കിൽ നമ്മൾ അതിനനസരിച്ച് നോക്ക അല്ലാ തൊക്ക് എവിടന്നു പിക്കാന
കുട്ടികളൊക്കെ പിന്നെ ഇടിങ്ങേറ ആവാനും
ഉം എന്ത് ഇയാന
ആ
കുട്ടികളെ നമ്മള അത്രത്തോളം നോക്കണു അത്രത്തോളം എന്താവും പറയാ
ഉം ആ നമ്മള് ശ്രദ്ധിക്കണം അയിന്റെ അനുസരിച്ച് നോക്കണംന്നിളള ഒരി ഇത് വേണം ചലോലും ഉണ്ടല്ലോ നല്ലോ നോക്കുവല്ലോ കുട്ടികളെ എന്തുണ്ടെങ്കി നമ്മക്ക എത്ത് പറ്റിയാലും കുട്ടിയേൾക്ക് എത്ത് പറ്റണ്ടാർണ്കാണ്ടേ
ആ ആ മഴ വരുന്ന നല്ല മഴ ആ
ഓലെ ഓലെ വാണ്ടി വൈക്ക് പോയിക്കോട്ടെ അങ്ങനെ എങ്ങനെയൊണു
ഉം നല്ലേ മഴ വരണ്ട്വ അറിയ
ആഹ കാറ്റി ഇങ്ങനെ അടിച്ചിണ്ട്
ആ
നല്ല കാറ്റ്
ഇവർക്ക് കാറ്റുവല്ലാല്ല പക്ഷെ നല്ല ഇരുട്ടൂടി വരുന്നുണ്ട്
എവിടെ കാറ്റ
ആ പോയണ്ടട് അടുത്തലൂടെലും
പോയല്ല കൊളണ്ട് ഇപ്പാന്റെ അവിടെയ്ണ്ട് ഉമ്മാന്റെ അവിടെയ്ണ്ട് പൊയ
ആ
അരീ കോോടം പോയല്ലേ
ആ ആ ആ
അത് ഇപ്പാൻറ്റെ തോട്ടുമക്കം പൊയ അമ്മാന്റെ ടി
ഏ തോട്ടുമുക്ക എവിടെ
തോട്ടുമുക്കം പള്ളിത്തായ
ആ കൊളം അസ്ബ അവിടെ ഉണ്ടോ അസ്ബൻറ്റിൻറ്റെ അവിടെ
ഏ ഏ ഞാ അവിടൊന്നും അങ്ങനെ അറഞീട്ടൊന്നുല്ല ഞാൻ പെരന്റുള്ളി മാത്രം
ഉം
നമ്മള് ഉടുക്ക ഇറങ്ങിട്ടില്ല നമ്മള് ഏറങ്ങീന്നില്ല ഒര് ഇത് വേണ്ടാവിചാരിച്ചേ
അങ്ങല്ലോ ആള് അയൽവാസിയോടൊന്നും മിണ്ടൂല
ഉം ആഹ് ഇങ്ങോട്ട് വന്നു മുണ്ടും ഞാൻ അങ്ങോട്ട് ഓലെ പേരെക്കൊന്നും പോവെല്ലാ
ആഹ് ആഹ് അതൊക്കെ തുടക്കല്ലേ കുറച്ച് മ്പോ റെഡി ആയിക്കോളും
ൾക്കതൊന്നും ഇഷ്ടല്ല.
ആഹ്
അങ്ങനെ പോവാതെക്കണല്ലേ നല്ലേ
ആഹ് ആഹ് ന്നാ ആയ്ക്കോട്ടലെ
ന്നായിക്കോട്ടെശരി
ആഹ്